ഹലോ
കേൾക്കാമോ
ക്കാ ഹലോ നല്ലതന്നെ എന്താ അവിടുത്ത വിശേഷം
സുഖായിട്ടിരിക്കുന്നു.
ഉം എന്ത് ചെയ്യണേ
പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഹൗസ് വൈഫാ
അതെല്ലേ അങ്ങനെ
ആ അവിടെയൊ
പഠിക്കയാണ്
ആണോ
ഏ എന്താ പിന്നെ പരിപാടികൾ എന്താണ് ചെയ്യാറ് വീട്ടിൽ
വീട്ടിലെന്താ ചെയ്യാ കുക്ക് ചെയ്യും പിന്നെ മ് ബുക്കൊക്കെ വായിക്കും
അങ്ങനെ
പിന്നെ രണ്ടു വെ ചെ ഹസ്ബൻ്റിൻ കൂടെ ഫ്രീ ടൈമൊക്കെയാണെങ്കി സിനിമക്കൊക്കെ പോകും ഹസ്ബൻഡിന്റെ ഫ്രീ ടൈമാണങ്കി സിനിമക്കൊ
ആ ഹസ്ബൻഡ് നാട്ടിലന്നെയാണോ
ആ ന്നാ
അങ്ങനെ അപ്പൊ ഏതെലും പഠിച്ചിട്ടൊക്കെ ഉണ്ടോ
കമ്പ്യൂട്ടർ എഞ്ചിനീയറാണോ
അത് ശെരി അപ്പൊ ജോബിനൊന്നും നോക്കില്ല
ജോബ് നോക്കി വർഷ് വർക്ക് ചെയ്തോണ്ടിരുന്നാണ് ഇപ്പോ ഒരു ചെറിയ ബ്രേക്കെടുത്തേക്കുവ
ആണല്ലേ അതു ശരി അങ്ങനെ കുട്ടികളുണ്ടോ
കുട്ടികളില്ല
ഉം ഉം
ഞാൻ ഹസ്ബൻഡും മാത്രെയൊള്ളൂ ഇവിടെ
അതെ നിങ്ങൾ നാട്ടിലന്നെയല്ലേ
ആ ന്ന
ആ ഉം വേറെന്താണ്
വേറെ ന്താ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ്ഡില്ല ഫുഡ് കഴിക്കാറായിട്ടില്ല കുറച്ചും കൂടി കഴിയും
ആണോ ഇനിപ്പെ വെക്കണൊ അതോ ഒന്ന് വെച്ചോ
എന്താണ്
ഫുഡൊക്കെ റെഡി ആണോ അതോ
ഫുഡ് ഞങ്ങൾ ക്ലാസ്സിന് പോണേന് മുമ്പ് തന്നെ രാവിലെയൊക്കെ ഫുഡ് റെഡിയാക്കും അപ്പ ഉച്ചക്കെന്താ കഴീ ചോറും കറിയും എന്തേലുമൊക്കെ ഉണ്ടെങ്കി അങ്ങനെ
ക്ലാസില്ലാത്ത ടൈം ഒക്കെ എന്ത് ചെയ്യും ഹോബ്ബീസ് എന്തൊക്ക ആണ്
ഹോബ്ബീസ് ഇപ്പ പറയുകയാണെങ്കി ജേർണലിങ് ചെയ്യും ചെറുതായിട്ട് പിന്നെ എന്തേലും ഈ എംബ്രോയിഡറി കാര്യങ്ങൾ പക്ഷേ അതിനൊന്നും ഉള്ള സമയം ഉണ്ടാവൂല്ല അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ ടൈം കിട്ടാറില്ല
ഉം
അപ്പൊ സൺഡേ മാത്രേ കിട്ടാറുള്ളൂ അപ്പൊ അത്യാവശ്യം നോട്ട് എഴുതാനും പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളും റൂമിലുള്ള കാര്യങ്ങളും തിരുമ്പാനും ഒക്കെ ഉണ്ടാകും പിന്നെ അതിനുള്ള സമയമെങ്ങും കിട്ടാറില്ല
ഉം ബുക്സ് ഒക്കെ വായിക്കുവോ?
ബുക്സ് ഒരു മൂഡ് ഉണ്ടെങ്കി അങ്ങനെ ഒരു വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളൊന്നും അല്ല.
പാട്ടൊക്കെ കേൾക്കുമോ?
പാട്ട് കേൾക്കും അത് കേൾക്കും പാട്ട് കേൾക്കും അതേപോലെ തന്നെ സിനിമ കാണും സീരീസ് കാണും അങ്ങനൊക്കെ ചെയ്യും.
ഉം ലാസ്റ്റയിട്ട് ഏത് സിനിമയാ കണ്ടേ?
ലാസ്റ്റ് ഇപ്പ ഏത സിനിമ കണ്ടത് സിനിമ ഞാനിപ്പോ മോഹിനിയാട്ടം എങ്ങോ ലാസ്റ്റ് കണ്ടത്.
ഓ ഓഹ്
നിങ്ങൾ സിനിമ കാണുന്ന ആളാ
ഉം
ആ ഓ തിയറ്ററി പോയിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ
ഉം എനിക്ക് ഞാൻ തിയേറ്റിൽ കാണ എനിക്ക് അതാ ഇഷ്ടം
ഓ അങ്ങനെ ഫുൾ അങ്ങനെ തന്നെയാ കാണാറു
ആ എല്ലാം അങ്ങനെ തന്നെ കാണാറു അതെ മാസത്തിൽ ഒരു രണ്ട് മൂന്ന് സിനിമ
അത് സിനിമ കാണൽ മെയിൻ ഹോബി ആണ്.
അതെ രണ്ടു പേർക്കും കുറച്ച് ഞങൾ രണ്ട് പേരും ടിവിയിൽ അങ്ങനെ വരുന്നത് ഒന്നും അങ്ങനെ കാണാറില്ല ല്ല പിന്നെ ഓ സാഹചര്യം ഹോസ്പിറ്റൽ കേസ് അങ്ങനൊക്കെ വന്ന സമയം മറ്റേ ഓ ടി ടി റിലീസ്
ആ ആഹ്
രണ്ട് മൂന്ന് വട്ടം ഹോസ്പിറ്റലിൽ ആകണ്ട അവസ്ഥ വന്നു അപ്പോ തിയറ്ററിൽ നിന്നും പടം മാറി പോകുവല്ലോ
ആ ശരിയാ
ങ്ങനെ ഓളവ്ട്ന്നും കാണില
ഹ്മ്
തിയേറ്ററി പോയി കാണുന്നല്ലേ നല്ലത് അതൊരു രാത്രിയിലാെരു ട്രാവലും ആവും ചെറിയ ഫുഡ് അടി ആകും പിന്നെ നല്ല സ്ക്രീനും ആ അതും സ്പീക്കറും എല്ലായിട്ട്. രണ്ടുപേർക്കും അത് ഭയങ്കര ഇഷ്ടാ
പ്പളും കാണുന്ന ആൾക്കാർക്ക് വീട്ടിലിരുന്ന് കാണാൻ തീരെ പറ്റുണ്ടാവൂല്ല
അതെ
നമ്മള് പിന്നെ അങ്ങനെ എപ്പൊളുങ്ങനെ പൊർത്ത് പോയി കാണൊന്നുല്ല എപ്പളേങ്കിലും പോയങ്കിലൊള്ളു അതന്നപ്പ ഇവിടെ വന്നിട്ടിങ്ങനെ ഹോസ്റ്റലായപ്പൊ ഫ്രണ്ട്സിനട്ട് എട്ക്കങ്ങനെ പോയിട് ട്ട് കാണും വീട്ടിള്ളപ്പ എട്ക്ക്ങ്ങനോ കൂടുതലും ഫോൺ ലെന്നെ കാണല് അതിത്പോലെ ലാ പ്പിലൊ അങ്ങെനെന്തിലുക്കെ എല്ലാരും കൂടിട്ട് അങ്ങനെ കാണല് കൂടുതൽ
കല്യാണത്തിന് മുമ്പായിരുന്ന സമയത്ത് ഫോണിൽ കാണുവായിര്ന്ന് പക്ഷെ കല്യാണം കഴിഞ്ഞ തിനു ശേഷം ആ തിയറ്റർ തന്നെയാണ്
മ്ഹ് ഭർത്താവും കൂടി അങ്ങനെ ആയപ്പോളാവൂലേ
ഇഷ്ടം അങ്ങനാണെങ്കിലും വീട്ടിന് നമ്മള്
അങ്ങനെ വിടൂല ആഹ് ശെരിയാ
ട്ടും അങ്ങനെയുള്ള മുൻകൈ എടുക്കാറില്ലല്ലോ ആഹ് വീട്ടിലങ്ങനെ ആർക്കും തിയറ്ററിലൊന്നും പോയി കാണുന്നെ ഇഷ്ടല്ല അത്രയും ശബ്ദം കാര്യങ്ങളൊന്നും
ഉം അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ആ കാര്യത്തിലൊരു സമാധാനം ആവൂലെ
അതെയാത്രകളും ആ സിനിമയും
അടുത്ത അടുത്ത് തന്നെ കല്യാണംകഴി ഞ്ഞത്
മൂന്ന് വർഷാവുന്നു അതെ ആയിട്ട് ഇല്ല ലവ് ആൻഡ് അറേഞ്ച്
അത് ശെരി അങ്ങനെയാണോ?
ഉം പതിനഞ്ച് വർഷം
ഓ അങ്ങനത്തെയൊകെ കേക്കുമ്പോ ഒരിത്
ഞാനെങ്ങനെ വീട്ടിലാരൊക്കാ ഇള്ളത്
ഏഹ് ഇവടെ ഞാനും ഹസ്ബൻഡും മാത്രള്ളൂ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹസ്ബന്റിന്റെ അമ്മയുണ്ടായിരുന്നു. ഒരു ഏഴേട്ട് മാസം കഴിഞ്ഞപ്പത്തേക്കും അമ്മ മരിച്ചു അമ്മ നല്ല പ്രയോള്ള അമ്മയായിരുന്നു
ഓ
കെറ്റാരുന്നു
ഇല്ല
എന്റെ വീട്ടില് അച്ഛൻ അമ്മ അനിയൻ അനിയന് കല്യാണം കഴിഞ്ഞു ഏഹ് ഒരു കുട് ട്ടിയുണ്ട് വൈഫ്‌ പ്രസവിച്ചു കെട
അത് ശരി
പത്തബത്തി ആറൊക്കെ ആവുന്നെ ഉള്ളു
ആ ആ
കൊറച്ച് ദൂരാണ് അവൾടെ വീട് ഏഹ് അഞ്ചാറു മണിക്കൂറൊക്കെ ട്രാവലിയ്തു പോണം ആഞ്ചാറല്ല ഏഴേട്ട് മണി ക്കുർ ഡ്രാവല്ല്ചെയ്യണം
അപ്പ എപ്പളും പോക്കും നടക്കൂല
ഇല്ല അവൾടെ അ എനിക്ക് പുവാൻ പറ്റില്ലല്ലോ ഒ ഇത്രയും ഇത് ഹെൽത്ത്‌ ട്രീറ്റ്‌മെന്റും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നടക്കുന്നോണ്ട്ട്ടെ എനിക്ക് ട്രാവൽ അത്ര പറ്റില്ല ആത്രയും അതും കേട്ടില്ല
ഇപ്പൊ കൊഴപ്പൊന്നുല്ലല്ലോ
ഇപ്പൊ കൊഴപ്പില്ല എന്നാലും ട്രാവല്യ്ണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും അപ്പൊ ആ അവരുടെ ചടങ്ങിനൊക്കെ അങ്ങോട്ട് പോണ്ടതായിരുന്നു അപ്പൊ പിന്നെ അവര് അവിടന്നന്നെ വിളിച്ചു പറഞ്ഞു സർപ്രൈസൊന്നും വേണ്ട അങ്ങോട്ട് വരണ്ട ഏഹ് കുഞ്ഞിനെ കൊണ്ട് കാണിക്കാം
ആഹ് തന്നെ റെഡ്യായാലും പോവാലോ
ആഹ് ഇ വന്നിവിടെ നിക്കാന്ന്‌ പറഞ്ഞിട്ടുണ്ട് ആ നാത്തൂൻ കൊറ്ച്ച് നമ്മടെ വൈബില് വരുന്നൊരാളാ
അതെ സെമ് ഏ ഏറെ കൊറെ ഒരെ ഏയ്ജ് ആവൂല്ലേ
നമ്മുടെ തോട്ട്
അങ്ങനെ ആഓ
എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യും അങ്ങനെ ഒും മനസ്സി വെക്കൊന്നി ല്ല എന്ത് തോന്നിയാല അവള് തുറന്ന് പറയും എന്ത് ഷെയറ് നമുക്ക് എന്തെങ്കിലൊക്കെ തരാനൊക്കെ മനസ്സ് എനിക്ക് ആദ്യത്തെ സമയത്തൊക്കെ ഹോസ്പിറ്റൽ കേസ്സൊക്കെ വന്നപ്പോ ഹസ്ബൻഡ് ഇവിടില്ലായിരുന്നു.
ആഹ്
തായിരുന്നു. ക്കു കോംപ്ലിക്കേഷൻസൊക്കെ വന്ന പ്പഴാണ് പിന്നെ പുള്ളി വന്നതൊക്കെ ആ ടൈമില് ല്ല ഓർ ല്ലി നോക്കിയതും കെയറെയ്തതൊക്കെ ഞങ്ങടെ അമ്മനക്കാളുപരി അവളാണ്.
അങ്ങനൊക്കെ കിട്ടാനാ ഇപ്പത്തെ ക്കാല്ത്ത് എള്പ്പല്ല.
ആഹ് അപ്പൊ പിന്നെ അങ്ങനൊക്കെ ഭയങ്കരായിട്ട്ത് ചെയ്തപ്പോ നമ്മക്കറിയാലോ. ആള്ങ്ങനാണ് പിന്നെ അവള് പ്രസവം കാര്യങ്ങളൊക്കെ വന്നപ്പോ എന്നെ ഇത്രേം നോക്കിട്ട് എനി ക്‌യാ സമയത്തൊന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അത്പ്പോ ഹെൽത്തിന് പറ്റാത്തോണ്ടല്ലേ?
തോണ്ടാണ് അതാ
നല്ല മയ് മയ് മൈന മൻസ്സിലാവോലോ അത്.
ഉം അതോണ്ട ഇങ്ങോട്ട് നമ്മളങ്ങോട്ടൊന്നും പറഞ്ഞു. ഇൻക്ക് നല്ല സങ്കടോണ്ട് കുഞ്ഞിനെ കണ്ടിൽലലി തു വരെ ഇങ്ങോട്ട് ട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്റടുത്ത് പറഞ്ഞു ചേചിക്കു ആഗ്രഹവു ഇല്ലേ കുഞ്ഞിനെ കാണാനും നിനോക്കാനൊ ക്ക അതോണ്ട് ഒരുദി ഞാൻ ഒന്ന് രണ്ടുസ് പ്പ ഞാൻ ആഹ് ചേട്ട്നിം കൂ ഇവിടെ വന്ന് നിക്കാം.
അപ്പൊ ഇനിയിപ്പവര് പടുത്തന്നെ വരോ?
അവ്വര് ഇല്ലാ അവര് ഇനി അമ്പത്തി സംതിങ്ങൊക്കെ ആയതേ ഒള്ളൂ.
ആ ആ ചെപോ ചെറിയ
ആ കുഞ്ഞ് കൊ
ആ പ്പൊ അവിടുന്നങ്ങാണ്ട് ആ ഇത്രയും ദൂരം യാത്ര ചെയ്യാനും ബുദ്ധിമു
ആ ബുദ്ധിമുട്ടാണ് അപ്പൊ കൊച്ച് ഇച്ചിരുടെ ഒരു മാസം കൂടി കഴിയുമ്പഴത്തേന് അവൻ ഇത്തിരി കൂടി ആകു അല്ലോ കഴിഞ്ഞ പിന്നെ ട്രെയിനിലാണ് വരാൻ പറ്റ ത്തൊള്ളു അപ്പൊ അതൊക്കെ വെച്ചിട്ട് എല്ലാംഒക്കെ ഞാനും ഞാനും പറഞ്ഞു ഇവിടെ വന്നാലും കുഞ്ഞു ആയിട്ട് അവളും പാടുപെടും ത്തേയുള്ളു ഒ അ ഇവിടെ ആകമ്പോ ഒരമ്മയുണ്ട്
ഉം ആ ആ ആ
പതുക്കെ വന്നാ മതി കുഞ്ഞിന്റെ കാര്യങ്ങളും നീയു യാണ് നിനക്ക് കംഫർട്ട് ഒണ്ടെങ്കിൽ മാത്രം വന്നാ മതിന്ന് പറഞ്ഞിട്ടുണ്ട്
ഉം അതെ അതെ
ഉം ഇങ്ങോട്ട് വാ ന്ന് പറഞ്ഞ് ബ്രദറ് വിളച്ചപ്പഴും ഞാനാ എന്റെ ബ്രദറിനോട് അത് തന്നെയാ പറഞ്ഞെ അവൾ അവൾടെ അടുത്ത് ഇങ്ങോട് വരാൻ പറഞ്ഞപ്പഴ് എല്ലാരും ജോലിന്ന് പറഞ്ഞ് പോകല്ലേ കുഞ്ഞിട്ട അവള് കെടന്ന്
ആ അതെ നോക്കാനും പറ്റാത്ത ഒരു സമയ ആയില്ലേ
ആ അതെ അല്ലെങ്കി നമ്മക്കായാലും നോക്ക് പറ്റില്ല അമ്മ രാവിലെ പോകും ആങ്ങളയ്ക് രാവിലെ ജോലിക്ക് പോകും
മ് അതെ വേറെന്താണ് നിങ്ങള് എപ്പളാ രാവിലൊക്കെ എണീക്കാ
രാവിലൊക്കെ നല്ല താമസിച്ചാ എണിക്കുന്നത് ആ ഹസ്ബെന്റ് രാവിലെ പോം ഓട്ട
ആ ഉം നാലു മണിക്കോ ജോലിക്കോ
ആ
അത്ര നേരത്തെ പോണം ല്ലെ
രണ്ടു മൂന്ന് വെളിപ്പിനൊള്ള ഓട്ടങ്ങൾ ഒണ്ട്
ഓ ഓ
പറഞ്ഞു വെ
ആ ആ
അപ്പൊ പിന്നെ ചേട്ടൻ തനിയെ എണീറ്റ് അലാറം വെച്ചിട്ട് വിളി ച്ചൊണർ ത്തണം പിന്നെ പുള്ളി പക്ഷേ ചേട്ടനങ്ങു പൊക്കോളും
അപ്പൊ ഫുഡൊക്കെ എപ്പോളാ കഴിക്ക
രാവിലെ ഫുഡ് കഴിക്കത്തില്ല രാവിലെ ഏത്തക്ക മാത്രേ കഴിക്കത്തൊ ള്ളൂ രണ്ട് ഏത്തക്ക രാവിലെ കഴിക്കും പിന്നെ ഉച്ചക്കും രാത് ത്രിയിലും മാത്രേ ഫുഡ് കഴിക്കത്തൊള്ളൂ
അത് ശെരി
അപ്പൊ പിന്ന എനിക്ക്
നേർത്തെ എണീറ്റ് വല്യ പണിന്നും ഇട് ക്കേണ്ടി വരില്ലല്ലേ രാവിലത്തെ ഫുഡിലാന്നറിയുമ്പോ
ചേട്ടൻ പോകുമ്പോ ഒരേഴേഴരക്ക് ഞാൻ എണീറ്റ് വിളിച്ച് ച്ചാലും എന്റടുത്തു പറയും ഫോൺ വെച്ചിട്ട് കിടന്നുറങ്ങ് എട്ടരയാകുമ്പോ എണീറ്റ മതി കെയർ
ഷേ ഷേ ഷേ
എട്ടര കഴിഞ്ഞിട്ട് എണീക്കത്തോള്ളൂ
അങ്ങനെ എന്നിട്ട് പിന്നെന്താ ചെയ്യാ
എനിക്കൊളള ഫുഡ് ഉണ്ടാക്കി കഴിക്കും ഇവിടവിടേക്ക നടക്കും പതുക്ക ഉച്ചക്ക് ഇച്ചിരി എന്തെങ്കിലും ഒക്കെ ആക്കും
ഉച്ചക്ക് അപ്പൊ ഫുഡ് കഴിക്കാൻ വരുവോ
ഉച്ചക്ക് കഴിക്കാൻ വരും
അപ്പൊ രണ്ടാളും ഒരുമിച്ച് കഴിക്കും
ആഹ് രണ്ട് പേരും ഒരുമിച്ച് കഴിക്കും രാത്രിയിലും കഴിക്കും ഒന്നിച്ച് പത്ത് പത്തെര ആകുമ്പോൾ കിടക്കും
പത്തെര ആകുമ്പോ കിടക്കും
ആഹ്
നേരത്തെ കിടക്കും പക്ഷേ നേരം വൈകി എണീക്കുമെന്ന് മാത്രം അല്ലേ
ആഹ് അതെ
ഞങ്ങളൊക്കെ പിന്നെ നേരം വൈകി കിടന്നുറങ്ങീട്ട് എന്താണ് നേരം വൈകി ണീക്ക
നേരത്തെയൊക്കെ നന്നായിട്ട് ഉറക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിച്ച സമയത്ത്
ങ് കൊറേ കെറേ ട്രൈ ചെയ്യാ നേ നേരത്തെ കിടന്നുറങ്ങീട്ട് നേരത്തെ എണീക്കാനൊക്കെ പക്ഷെ ത് ണ്ട് നടക്കൂല പക്ഷെ ഇന്നലെ നടന്ന് ഇന്നലെ ഞാനൊരു പതിനൊന്ന് മണിയാമ്പം ടന്ന് ഉറങ്ങി ഇന്ന് രാവിലെയാവുമ്പം നാലു മണിയാമ്പം എണീറ്റ്. ആ അത് ഇന്നലെങ്ങ് നടന്നു. കൊറേക്കാലായിട്ട് കൊറേ ട്രൈ ചെയ്യുന്നെന്ന് പക്ഷെ ഒന്നും നടക്കുന്നെരുന്നില്ല ഇന്നലെയാണ് ഒന്ന് നടന്നത്. പിന്നെ ന്നും അതു പോലെ തന്നെ ചെയ്യാ ണ്ണൊന്നുള്ളൊരു ഇതിലാണ് രാവിലെ എണീറ്റ് അയിക്കോട്ടെ ഓക്കെ ശരി